ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട്
ആണോ ആഹ് ആഹ് എന്ത് സുഖവാണാ
ആഹ് സുഖാണ്
ആഹ് ജോലിയൊക്കെ കഴിഞ്ഞാ
ഇല്ല ഇല്ല കഴിഞ്ഞിട്ടില്ല
ആഹ് ആഹ് ഇ ആഹ് ഇവിടെ എല്ലാം കഴിഞ്ഞു ആഹ് ജോലിയെല്ലാം ഒരു വിധം കഴിഞ്ഞു ആ നേരത്തേ കഴിയും ഒമ്പതര ആവ്പഴത്തേന് കഴിയും മക്കളൊക്കെ സ്കൂളിൽ പോയാ
ഇന്ന് ഇവിടെ സ്കൂളില്ല മക്കൾക്ക് ലീവാണ്
എന്ത് പറ്റി ഉം മഴയായോണ്ടാ അവധി കൊടുത്തല്ലേത്ത ആ നിങ്ങൾക്ക് ഫുൾ ടൈം മഴയാണോ
ആഹ് അതെ അതെ ഇവിടെ ഫുൾ ടൈം മഴയാണ്
ആഹ് ആഹ് ആഹ് നമ്മുക്ക് പക്ഷെ മഴയില്ല രാത്രി മാത്രം പെയ്യും ആഹ് പകല് പകല് മഴയൊന്നൂല
ഉം ഉം
ആഹ് അത് കാരണം ജോലിക്ക് വരുന്നതിനൊന്നും ബുദ്ധിമുട്ട് തോന്നിക്കത്തില്ല ആഹ് തുണികളുംക്കെ നല്ലോണം ഒണങ്ങി പകല് ആ പകലൊക്കെ ആവുമ്പ പകല് മഴ പ്താലെ ബുദ്ധിമുട്ട് വരുന്നുന്നത്ണ്ട്
ആഹ് അതെ അതെ ഇവിടെ പകലും രാത്രിയും എല്ലാം പ്പളും മഴയാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്
ആഹ് നമ്മുക്ക് ശനി കഴിഞ്ഞ് ശനിയാഴ്ച മഴ കഴിഞ്ഞതാ പിന്നെ മഴയൊന്നുല്ല
ഇല്ലേ
ആഹ് രാത്രി രാവിലെ എണീക്കുമ്പോ ആഹ് ആഹ് രാവിലെ നോക്കുമ്പോ മഴ പെയ്ത് കിടക്കുന്നത് കാണ അല്ലാതെ മഴയൊന്നുല്ല ഉം ജോഹാ പിന്നെ മീനൊക്കെ കിട്ട് യോ
ഇല്ല ഇല്ല ന്ന് കിട്ടിട്ടില്ല
ആഹ് ആഹ് ആഹ്
ഇന്ന് പച്ചക്കറിയാ അവിടെ മീനൊക്കെ കിട്ട് യോ
ഇന്ന് മീൻകിട്ടില്ല ഇന്നലെ മീൻകിട്ടിയാരുന്നു പച്ചക്കറി എങ്ങനെ സ്വന്തായിട്ട് കൃഷി ചെയ്യുന്നെ ആണോ
ആഹ് അല്ല അല്ല കൃഷിന്ന് പറയാനൊന്നുല്ല
ഓഹ് ആഹ് ആഹ് ആഹ്
അത്യാവശ്യം വേണ്ട സാധനങ്ങള്ളൊള്ളൂ പച്ച പച്ചമുളക് കറിവേപ്പില മുരിങ്ങ അങ്ങനെ എല്ലാരെ വീട്ടിലും വീട്ടിലും ഉണ്ടാവുന്ന ആതന്നെ ഉള്ളൂ ഇവിടേം അല്ലാതല്ല അവിടെ കൃഷിയൊക്കെണ്ടോ
ഉം അവിടെ അതി വീട്ടി അത്യാവശ്യം കൃഷിയുണ്ട്
ആഹ് ആഹ് അപ്പൊ സുഖാണല്ലോല്ലെ
ആഹ് കൊറച്ച് വളരെ കൊറഞ്ഞ സാനങ്ങള് പുറത്തന്ന് വാങ്ങിച്ചാൽ മതി അല്ല ആഹ് ആഹ് ബാക്കിയെല്ലാം കൃഷിയുണ്ട് ആഹ് ആഹ് ഇന്ന് തന്നെ കുമ്പളങ്ങ നാലോ അഞ്ചോ കുമ്പളങ്ങ വിടെ പിച്ചി വെച്ചേക്കുന്ന് അപ്പൊ അപ്പറത്തെ വീടുകളിലൊക്കെ കൊടുക്കാന്നും പറഞ്ഞിരിക്ക
ആഹ് ആഹ്
പിന്നെ അതിനായിട്ട് ഇനി കടയി കൊണ്ടു പോകാനൊന്നും പറ്റത്തില്ല
അതെ അതെ
ആഹ് അത് കാരണം നമ്മുക്ക് അയൽവാസികളും കൂടെ വേണ്ടേ
വേണം വേണം അയൽവാസികളും വേണം
ആഹ് അന്നരം അപ്പുറത്ത് വീട്ടിലൊക്കെ കുറച്ച് കൊടുത്ത് കഴിഞ്ഞാ അവർക്കും സന്തോഷാവും ആഹ് അപ്പൊ അവരുടെ സാധനങ്ങള് നമുക്കും തരും ആഹ് അങ്ങനെ അപ്പ നമ്മക്കില്ലാത്ത സാധനങ്ങള് ആഹ് സഹകരിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തോള്ളൂ അല്ലാതെ ഉം പിന്നെ ജോലിയൊക്കെ തീരാൻ താമസിക്കോ ചായക്ക് ഇന്നെന്താ ഇന്ന് അപ്പവും ഒരു കിഴങ്ങ് കറി
ആഹ് ങ്ങനെ ഇവിടെ ചപ്പാത്തി കടലകറി
ആഹ് കടലക്കറി ആഹ് ആഹ് മക്കളൊക്കെ കഴിച്ചോളോ അത്
ആഹ് കഴിക്കും കഴിക്കും കൊഴപ്പൊന്നൂല്ല
ആഹ് ആഹ് വല്ലോം പഠിക്കാന് എങ്ങാനും പോവുന്നുണ്ടോ അതേ സംരംഭൊക്കെ വല്ലോം ആഹ് സംരംഭോം വല്ലോം ച്ചെ
ഇല്ല ഇ ല്ല ഹൗസ് വൈഫ് ആണ്
ആഹ് ആഹ് ആഹ്
അവിടെ മക്കളൊക്കെ സ്കൂൾ പോയോ
അമ്പത്താറ് അമ്മക്ക് അമ്പത്താറ് അമ്പത്താറ് ഏഹ് ആഹ് ഇല്ല മക്കള് പോയി എന്താ പറയുന്നേ ഏഹ് മുന്നൂറ്റി അമ്പത് ആഹ് മക്കള് പോയി നമ്മളിവിടെ ഒരു സംരംഭം നടക്കുന്നുണ്ടേ ആഹ് അന്നേരം നാടൻ വെളിച്ചെണ്ണ ആഹ് നാടൻ വെളിച്ചെണ്ണ നാടൻ തേങ്ങ അങ്ങനൊക്കെ കൊടുക്കുന്നെ ഏഹ് ഒരു കടയാണ് അപ്പോ അപ്പോ ഞാൻ കൊറ ച്ചേരം ഞാ ഇവിടെ വന്നിരിക്കും നമ്മള് കൊറേ പേര് കൂടി നടത്തുന്നതാണ്
നത്തുന്നതാണോ ആഹ്
ആഹ് അത് നമ്മള് ഏഴട്ട് പേര് കൂടി നടത്തുന്നതാ ആഹ് രാവിലെ കുറച്ചു നേരം ഞാൻ വന്നിരിക്കും ബാക്കി കുറച്ചു നേരം ഉച്ചവരെ ഞാനിരിക്കും അതിനു ശേഷം വേറൊരാള് വന്നിരിക്കും അങ്ങനെ ഞങ്ങൾ ഏഴു പേര് മാറി മാറിയിരിക്കും ആഹ് അപ്പൊ ഏഹ് ചെലര് അന്നേരം എന്തെങ്കിലുഒക്കെ സാധനങ്ങള് അഹ് മില്ല് നമുക്ക് അവിടെ അടുത്തൊരു മില്ലുണ്ട് ആ മില്ലിലാണ് നമ്മള് ആട്ട്ന്നത്
ആട്ടുന്നത് ആഹ് ആഹ്
ആഹ് ആഹ് അപ്പൊ അവര് നല്ല റേറ്റ് കുറച്ച് തരും നമുക്ക് ആഹ്ആഹ് അപ്പൊ ആഹ് ആഹ് അതുകൊണ്ട് നമ്മള് തോനെ സാധനം തോനെ ആട്ടു അല്ലേ
ആഹ് ആഹ് അപ്പൊ ഓര് റേറ്റ് കുറച്ച് തരും
ആഹ് റേറ്റ് കൊറച്ച് തരും ആഹ് പിന്നിപ്പം സ്വന്തായിട്ടൊക്കെ ഒരു മില്ല് തൊടങ്ങണം ഇല്ലെന്നുണ്ടെങ്കി വലിയ ലാ ലാഭം കിട്ടത്തില്ല നമ്മള് കൊറച്ച് ട്ട് ലോണൊക്കെ ആഹ് കുടുംബശ്രീന്നൊക്കെ ലോൺ എടുത്തും കൊണ്ടേ നമ്മള് മില്ലൊക്കെ തൊടങ്ങി ഞ്ഞാ അത് ആ ലാഫവും കൂടെ നമുക്ക് കിട്ടത്തല്ലേ കിട്ടത്തില്ലേ ഇപ്പം ആ ആട്ട് ആഹ് ആട്ട് ആഹ് എണ്ണയാട്ടുന്ന തേങ്ങ ആട്ടുന്നതിന് തന്നെ നമുക്ക് നല്ലൊരു റേറ്റ് ആവും അപ്പൊ അത് നമ്മള് തന്നെ സ്വന്തായിട്ട് ചെയ്ത് ആഹ് മുളകും മല്ലി എല്ലാം നമുക്ക് സ്വന്തായിട്ട് പൊടിപ്പിക്കാം ന്നാ അതിന്റെ ചെലവ് കുറയ്ക്കാം നമുക്ക് അതിനായിട്ടൊരു ഷെഡ് ഉണ്ട്
ഉണ്ട് ല്ലേ ആഹ് ആഹ്
ഉണ്ടുണ്ട് അതിനകത്ത് മിഷീനറി വെച്ചാ മതി വെച്ച് അതൊന്ന് സെറ്റ് ചെയ്താൽ മതി ആഹ് അത് അതിനുള്ള സമത്തിലും കൂടെ ആ
റ്റേ പോലുള്ള സംരംഭംഒക്കെ നല്ല കാര്യങ്ങളാണ്
ആഹ് ആണാണ് ആഹ് പിന്നേ
ഓരോ കാര്യങ്ങള് ചെയ്യുന്നതും
സംരംഭം ഒക്കെ നടത്താലോ കുടുംബശ്രീ ഇപ്പോ ഏത് കാര്യത്തിനും കുടുംബശ്രീ അംഗം ആണോ എന്നല്ലേ ചോയി
അതെ അതെ കുടുംബശ്രീലെ അംഗം ആണെന്നുണ്ടെങ്കി ലോണും പ്രൊവൈഡെയ്യും
ആഹ് അതും നാല് ശതമാനം പലിശയേ ഒള്ളു ഒരുപാ ട് അഹ് സബ്സിഡി നല്ലയായിട്ട് കിട്ടും..
ഉം ഉം..
അപ്പൊ ഞങ്ങള്.. ഇങ്ങനെ ഹ എല്ലാരും കൂടെ ആലോയ് ച്ചോണ്ടിരിക്കുവയാണ് എന്തായാലും തുടങ്ങിയേ പറ്റത്തൊള്
ആഹ് ആഹ്.
അപ്പൊ പിന്നെ അതും കൂടെ ആയി കഴിയുമ്പോഴത്തേന് പിന്നെ ഫുൾ ബിസി ആവും ഇപ്പൊ ഒരു കുറച്ചു നേരത്തെ ബിസിയേ ഉള്ളൂ.. ഇപ്പൊ ഒരു ഉച്ചവരെ ചെല ദിവസങ്ങളിൽ ഉച്ചവരെ വന്നിരിക്കും.. ഇനിയിപ്പം നാളെ മറ്റന്നാളും വരണ്ട നാളെ മറ്റന്നാളും അടുത്ത രണ്ട വരും.. കുറെ പേര് ആ മറ്റുള്ളവര് വരും അങ്ങനെ ആ.. വീട്ടിലിരുന്നാ മതി ആഹ് അഹ്..
ആഹ്
ആഹ് അതുകൊണ്ടാണ് ഇടക്ക് ആളുകൾ വന്ന് ചോദിക്കുന്നത്.. ആ ഒരു ചേട്ടൻ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നടത്താം.. ഇവിടത്തെ കാര്യവും നടക്കും എല്ലാം നടക്കും.. ഇവിടെ ഇവിടെ പുളിയുണ്ട് നാടൻ പുളിയുണ്ട് എല്ലാം നാട.. സാധനങ്ങൾ തന്നെയാ ഉം നാടൻപുളി.. ന നമ്മുടെ പിണപുളി യുണ്ടല്ലോ..
ആഹ് ആഹ്
ആ പെണപുളിയുണ്ട് പിഴിപുളിയുണ്ട്.. മല്ലിപ്പൊടി മുളക് പൊടി മസാല.. ആഹ് മുളകിന്റെ തന്നെ ആഹ് മുള മുളകിന്റെ തന്നെ കാശ്മീരി ഉണ്ട് പിരി.. ദിയനുണ്ട് അങ്ങനെ പ പല സൈസില മുളകുണ്ട്.. പിന്നെ.. പിന്നെ നമുക്ക് എന്തര നാടൻ തേങ്ങയു ണ്ട് പിന്നെ നമ്മുടെ.. ആ ഇതുണ്ടല്ലോ പിണ്ണാക്ക് ഉണ്ടല്ലേ.. ആ കൊപ്രാആട്ട്ന്നല് ണ്ടാക്ക്ണ്ടല്ലോ.. ആഹ് ആ അത് അങ്ങനെ ഒരുവിധ അത്യാവശ്യം എല്ലാക്കെ ഉണ്ട്..
ഉം ഉം അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ണ്ട്ല്ലേ..
ആഹ് അത്യാവശ്യം വേണ്ടതെല്ലാം ഉണ്ട്..
ഉം ഉം..
ഒരെ ആൾക്കാര് വന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ വില ചോദിക്കുമ്പോഴാണ് ഞാൻ വില പറയുന്നത്..
ആഹ് ആ. കച്ചവടം ന്നിട്ട് എങ്ങനെ പോകുന്നു..
കെഴപ്പില്ല കൊഴപ്പില്ല നാടൻ സാധനങ്ങളല്ലേ വലിയ കുഴപ്പില്ലതെ പോന്നുണ്ട്.. എല്ലായിടം പ്പം ഉണ്ട് അപ്പറോ ഇപ്പുറോ ഒക്കെ വേറെ സ്ഥലതും ഉണ്ട്.. എന്നാൽ കൂടി അത്യാവശ്യം കൊഴപ്പ ഇല്ലാതെ പോുന്നുണ്ട് സെയിലുണ്ട്..
ഉം..
പിന്നെ നമുക്ക് സ്റ്റാഫിനൊന്നും കൊടുക്കണ്ടല്ലോ സ്റ്റാഫ് ഒക്കെ നമ്മള് തന്നെല്ലേ.. അ പിന്നെ സ്റ്റാഫിന് കൊടുക്കേണ്ടി വരുന്നില്ല പിന്നെ കർൻഡ് ചാർജ് റൂമിന്റെ റെന്റ്.. ആഹ് അത് രണ്ടും കൊടുത്തേ പറ്റത്തോള്ളെ ഇവിടെ ആഹ് അത് കൊടുത്തേ പറ്റത്തോ.. പക്ഷെ വലിയ കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങൾക്ക് മൂന്നാ ഏഴു പേർക്ക്.. കൂടെ വിതിച്ചെടുക്കാനുള്ളത് കി.. കിട്ടുന്നുണ്ട് നമ്മൾ ആ നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ ഫലം നമുക്ക് കിട്ടുന്നുണ്ട്..
കിട്ടുന്നുണ്ട് അതുകൊണ്ട് കൊഴപ്പല്ല എല്ലാവർക്കും ഒരെ പോലെ കിട്ടുന്നുണ്ടെങ്കിൽ..
ആഹ് ആ നമ്മള് എല്ലാർക്കും ഒരുപോലെ തന്നെ.. അല്ലതെ ഏറ്റ കുറചെലെന്നും വരത്തില്ല എല്ലാ എല്ലാരും കൂടെ ആ..
എല്ലാരും ഒരുപോലെ കഷ്ടപ്പെട്ടാല്..
ആ ആ ഇപ്പം നമ്മള് ഫണ്ട് എടുത്തേക്കുന്നത് അവരവരുടെ കയ്യിൽ നിന്ന് തന്നെ ഫണ്ട് എടുത്തേക്കുവാണ്..
ആഹ് ഇപ്പൊ ആഹ് ആഹ്
ഇനിയിപ്പം ഇനിയിപ്പം മില്ലൊക്കെ തുടങ്ങുവാണെങ്കിൽ നമ്മള് ലോണടുത്ത് ആസം ആല്ല ലോണെടുത്ത് ഇല്ല അപ്പോഴും നമ്മള് സംരംഭം രജിസ്റ്റർ ചെയ്തു. സംരം ആ സംരംഭം രജിസ്റ്റർ ചെയ്തേക്ക്വാണ്. പിന്നെ ഇപ്പം മെഷീനറിയിത് വാങ്ങിക്കണോങ്കിൽ ലോണൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യണം.
ആഹ് അപ്പൊ ഒന്നുകൂടി ലാഭം കിട്ട ട്ടും ചെയ്യും. കച്ചവടത്തി അനുസരിച്ച്
ആഹ് സംസാരിച്ചോള കെട്ടോ
ഉം
മുന്നൂറ്റി അമ്പത് ആഹ് അത് മാറി
ഇനി ഉച്ചയ്ക്ക് ഫുഡ്കൾക്കാണുമ്പളാണൊ വീട്ട്ലേക്ക് പോവ.
ആഹ്
ആ ചോറ് കഴിക്കാറാവുമ്പഴത്തേന്
ആഹ് ആഹ്
ഹലോ
ഹലോ
ചോറ് കഴിക്കാറാവുമ്പോഴത്തേന് ഇപ്പ പോന്ന്.
ആഹ് ആഹ്
ആ ആ അപ്പൊ ഒരു പക്ഷെ ഞാനിങ്ങനെ ലാഗിട്ട് വയ്ക്കുവാണെങ്കി എന്തെങ്കിലും ഒങ്ങ് സംസാരിക് ചോണക്കെട്ടാ ഓക്കെ ഓക്കെ ഓക്കെ
ആ ആഹ്